ഇണ്ടോ
ഹലോ
ആഹ് ഹലോ കേൾക്കുന്നില്ലേ കൊഴപ്പൊന്നുല്ലലോ
ഇല്ലല്ല പറഞ്ഞോളൂ
ആഹ് ഓക്കെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷക്കെ സുഖം തന്നെയാണ്
ഓഹ് മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടോ എന്താ അവസ്ഥ
ഇല്ല താമസിക്കുന്ന ഇടത്ത് മഴയില്ല ചൂടാണ്
ആണോ എവിടെ താമസിക്കുന്നെ
ആഹ് അതൊന്നും പറയാൻ പാടില്ല
അതെ അതെ അതെ സോറി സോറി ഇവിടെ ഇപ്പോ ഏകദേശൊക്കെ ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു നല്ല കാലാവസ്ഥ തേണപ്പോ ഇന്ന് ഉച്ചക്കേഷം അതുവരെ നല്ല വെയിലും ചൂടുവായിരുന്നു
ഓക്കെ
ആഹ് അതെ ചെറിയൊരു ഇടി, മിന്നലും മഴ മഴച്ചാറ്റലൊക്കെ ഇണ്ടായിട്ട് നല്ലൊര് കാലാവസ്ഥയിയില് പോകുന്നുണ്ട് അതെ അതെ
ആഹ് ആഹ് നമുക്ക് ഓണ വിശേഷങ്ങള് ഓർമ്മകളൊക്കെ പറ്റി പറയാം കാരണം നമ്മുടെ സ്വന്തം ഉത്സവാണല്ലോ ആഘോഷാണ് തനതായ ആഹ അതെ അത് ജാതി മതഭേദമന്യേ എല്ലാരും ആഘോഷിക്കുന്ന ഒരു ആഘോഷാണ്
അതെ അതെ നിങ്ങള് ഓണൊക്കെ എങ്ങനെ ആഘോഷിക്കാറുണ്ടോ
ഓ നമ്മള് ഹ് വീടിന്റെടുത്തൊക്കെ എല്ലാരും തലേ ദിവസേ ആഹ് മധുരപ്പലഹാരങ്ങള് ഉണ്ണിയപ്പം നിങ്ങളവിടെ എങ്ങനെ പറയാന്നൊന്നും അറിയില്ല ഉണ്ണിയപ്പം അല്ലെങ്കിൽ നെയ്യപ്പം ആ ആ ആ ഇതൊക്കെ ഇണ്ടാക്കി കൊണ്ടുവരും എന്നേറ്റ് അതൊക്കെ എല്ലാരും പങ്ക് വെക്കും അപ്പഴേ തുടങ്ങും ആഘോഷങ്ങളൊക്കെ പിന്നെ രാവിലെ ആഹ രാവിലെ ആവുമ്പോത്തിനും എല്ലാ വീടുകളിലും സദ്യ ഉണ്ടാക്കും നമ്മളെ വീട്ടിലും സദ്യ ഉണ്ടാക്കെങ്കിലും എല്ലാ വീടുകളിലും ഉണ്ടാക്കെങ്കിലും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരേ തരത്തിലുള്ള കറിയൊക്കെ തന്നെയായിരിക്കും വേറെ സദ്യ ആവു മ്പോ നമുക്കറിയാലോ സാധാരണായിട്ട് ഉണ്ടാവുന്ന ആ ന്നാലും ആ പങ്കുവെക്കലാണല്ലോ ആഘോഷങ്ങള്
അതെതെ
അപ്പോ ആ അങ്ങനെ വരുമ്പോ അത് കൈമാറും
ആ ഇവിടെ അതൊക്കെ അവസ്ഥയിൽ തന്നെ പോവുന്നത് തേ നമ്മളെ വീട്ടില് ഇവിടെ പിന്നെ അങ്ങ് അത്ര തന്നെ ഓണത്തിന്റെ സമയങ്ങളിൽ ഷെയർ ചെയ്യാറില്ല
ഉം
ആ വൈക തലേ ദിവസം വൈകുന്നേരങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ മധുര പലഹാരങ്ങള് ഉണ്ണിയപ്പം നെയ്യപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടന്നരും
ഉം
പിന്നെ നമ്മള് നമ്മളെ വീട്ടിലെന്നെ ചെറിയൊരു സദ്യയായിട്ട് നമ്മള് ചെയ്യാറുണ്ട്
ആ ണോ പിന്നെ അതിൽന്നെ ഇഷ്ടമുള്ള ചെലൊർ പറയും ആഹ് സദ്യയില് നോൺ വെജെന്നും ഉൾപ്പെടുത്തിയത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാണ് അപ്പോ നമ്മള് ആഹ് മീനോ അല്ലെങ്കിൽ ചിക്കനാ പിന്നെ ബീഫാ എന്താച്ചാ ആണെങ്കില്
അതെ അതെ ഇപ്പോ ആഇനിയിപ്പോ സദ്യ ആണെങ്കിൽ പോലും അതിന്റെ കൂടെ ചിക്കൻ വരട്ടോ അങ്ങനെ എന്തെങ്കിലും ക്കെയായിട്ട് എല്ലാരും ചെയ്യുന്നതാണ് ഇപ്പൊ പഴയേ പോലല്ലല്ലോ വെജ് പൂർണ്ണായിട്ടും വെജ് മാത്രേ യൂസ് ചെയ്ത് കഴി ക്കു ന്നരു ഒരു പ്രകൃതാ ഹിന്ദുസിന്റെ ഇതിലാണെങ്കിൽ തന്നെ ഇല്ല അവരാണെങ്കിൽ പോലും ചിക്കനനൊഒക്കെ നല്ല ഗ്രേവി ആയിട്ട് അതെ
ആ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാ എന്ത് കഴിക്കണം ഇതാക്കേണ്ടനമ്മ പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ഒരു സംസ്ഥ സ്ഥാനത്ത് എന്തും ആർക്കും തിന്നാനുള്ള അവകാശം
അവകാശുണ്ട് അതെ പിന്നെ പഴയ കാലത്തുണ്ടായിരുന്നു ചിക്കരോ മീന് ബീഫ് അങ്ങനത്തക്കെ കാര്യങ്ങള് കൂടുതൽ അവോയ്ഡ് ചെയ്തിട്ട് ഇപ്പൊ ഹിന്ദുസ് ആണെങ്കിൽ പോലും അവോയ്ഡ് എഴതുന്നത് ഇപ്പ അങ്ങനൊന്നുമല്ല എന്തും അവരോ തന്നെ അവരുടെ ആഘോഷങ്ങളക്ക നാണെങ്കിലും ബിരിയാണി ആയിട്ടും ചിക്കൻ ആായിട്ടോും
ഉം ആഹ് ഭക്ഷണത്തിന്റെ പേരിലൊരു വിവേചനം ഇല്ല
ഇല്ലല്ല അതൊക്കെ പ പഴയ കാലത്തേരുന്നു ഇപ്പൊ ഓണ ഓണത്തിനാണെങ്കിലും വിഷുനാണെങ്കിലും ഓരോ വീട്ടിലിപ്പോ സദ്യ ഇണ്ടാക്കാണെങ്കിൽ പോലും എന്റെ കൂടെ നല്ല ചിക്കൻ ഗ്രേവി ഐറ്റംസ് അവര് പ്രിപ്പയർ ചെയ്യാറ്ണ്ട് അതെ അതെ നല്ല ടേസ്റ്റ് ആഹ് എന്റെ അമ്മന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇതേപോലെ ഹിന്ദൂസ് ആണ്
ഉം
നമ്മള് കൂടുതലായിട്ടും സദ്യൊക്കെ കഴിക്കല് അവരെ വീട്ടിന്നാണ് പക്ഷെ നമ്മൾ ഇണ്ടാക്കുന്ന സദ്യനെക്കായി നല്ല ടേസ്റ്റ് ആണല്ലോ അവരുണ്ടാക്കിയാലെ അവിയലാണെങ്കിലോ ആഹ് അതെ അവിയലൊക്കെ ആ പെർഫെക്റ്റ് കിട്ടണംന്നുണ്ടെങ്കില് അവര് തന്നെ കഴിക്കണം സാമ്പാറ് ഒക്കെ അവരുത് പ്രത്യേക ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ട അവരുത്
ആഹ്
ആ അപ്പൊ അതിന്റെ കൂടെ അവര് ഇണ്ടാക്കിട്ട ണ്ട എന്ത് നല്ല ടേസ്റ്റ ആയിട്ടുള്ള ചിക്ക വരട്ടെ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ
ആഹ് പിന്നെ നമ്മുടെ നാട്ടില് വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളികളും ക്ലബ്ബ് ഉണ്ടാവുല്ലോ നാട്ടിലെ അപ്പൊ അത് ആഹ അപ്പൊ അവരുടെ ക്ലബ്ബ് അയില് കളികളും മത്സരങ്ങളും ഇനി ഇപ്പൊ ക്ലബ്ബിന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ട് ച ഇപ്പൊ ഒരു നാടൻ പാട്ട് ടീമൊക്കെ വരും അങ്ങനെ പാട്ടുപാടി ഡാ ആ അതൊക്കെ വളരെ നാടിന്റെയും കൂടി ഉല് ആണല്ലോ നാട്ടിലെല്ലാ മനുഷ്യര് ഇപ്പൊ വേറെ വരാൻ പറ്റ എത്തുന്നവരൊക്കെ ആണെങ്കിൽ നാട്ടിൽ ആ നേരത്തിന് എത്തും ചെയ്യും
അതെ നല്ലെ നല്ലൊരു ഉസവ് ഇവിടെ ഇണ്ടാവാറുണ്ട് വൈകുന്നേരങ്ങളില് ഇവിടെ ഏഹ് നാടൻപാട്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ടരൊലൊന്നുംല്ല നമ്മളെ നാട്ടിലെ പിള്ളേരെന്നെ ഒരുമിച്ച് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒക്കെപാടെ ഒരുമിച്ച് നിന്ന് മക്കക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊടുക്കും ചെറിയ ചെറിയ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് സമ്മാനം കൊടുക്കുകയും ചെയ്യും അങ്ങനെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ട അതെ ആഹ് അതെ അതെ അതെ ലമണ് ആൻഡ് സ്പൂണ് അതെ തീറ്റ മത്സരം
രത്തിലിപ്പോ ജയം തോൽവിയൊന്നും ഇല്ല ഇതാ
ഇല്ലല്ല അതപ്പൊ അതെ അതെ അപ്പൊ കാഴ്ചയില് നല്ല രസം എന്ന് മാത്രം
പിന്നെ കുറേ ചിരിക്ക
ആ അതെ അതെ നമ്മളെ ഈ ഏരിയ ഹരിജൻസിന്റെ ഏരിയ ആണ് അപ്പൊ നല്ല രസാണ് കാരണം എന്താ വെച്ചാൽ നമ്മള് കുറച്ചു പേരെ മുസ്ലിംസ് ഉള്ളൂ
ആഹ
ബാക്കിയൊക്കെ എസ് സി ആണ്
ആഹ
ആഹ അപ്പൊ നല്ല രസാ ഓണം വിഷു ഒക്കെ വരുന്ന സമയത്ത് ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ അവര് വല്യ ആൾക്കാരും ഒക്കെ ഇണ്ടാവും ലേഡീസ് ആണെങ്കിലും ജെന്സ് ആണെങ്കിലും ഒക്കെ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും ഇവിടെ റോഡില് വച്ചിട്ടേക്കാരം പ്രോഗ്രാം ഇണ്ടാവാ
ആഹ്
നമ്മളെ വീട് റോഡിന്റെ അട്ത്താണ് അപ്പൊ പിനെ ന്നമ്ക്കെണ്ടെരെ നല്ല രസാ കാണാന്.
അങ്ങനെ
അതെ അതെ, നമ്മടെ മക്കളും പങ്കെടുക്കും.
ആ പിനെ അയ്ലും ന്നല്ലര്- ക്കും പെയ്ന്റെ റണ്ടെ-
ആ അതെ അതെ, അതെ ലെ പിനഅവര്ണ്ടാക്ക്‌ന്ന പായസം അത് പ്രത്യേക ട്ടേസ്റ്റാ അട- പ്രഥമൻ നമ്മള് എത്രണ്ടാക്കിയാലും ആ ട്ടേസ്റ്റ് കിട്ടൂല.
ആ അതാആ ഇത്തിരി കഷ്ടപ്പെട്ട് ആ ഇപ്പൊ പാലടൊ- ക്കെണെങ്കില് എത്രയൊക്കോ മണിക്കൂറുകൾ മുബ് എളക്കി തൊടങ്ങി. ഇണ്ടാക്ക്‌ണ് പിനെ ഓണത്തിനൊക്കെ ഉം. പിന്നെ കേട്ടറിങ്ങേളൊക്കന്ന് പായസം മാത്രം ഓഡ്രെടുക്കുന്നവര് ഇണ്ടായിരിക്കും ന്നാട്ട്- ട്ടിലൊക്കെ ചെൽപ്പോ പ്രധാനപ്പെട്ട പാചകക്കാരൊക്കെ.
അ ആ
പ്പതങ്ങനെ ലിറ്റ്റ് വാങ്ങി അലിറ്റർനാണല്ലോ പായസം കിട്ട അപ്പങ്ങനെ ഇത്ര ആ- ഇത്ര ലിറ്റർന്. അവര് കൊടുകണെങ്കി അതും അതും വളരെ ന്നല്ലെ- എ രുചിള്ളത അ അന്ന് അന്ന് അയിഞ്- പ്പൊ വേറെ വല്ല ദിവസം കുടിക്കുമ്പോ ആ രസം കിട്ടോന്നറിയില്ല പക്ഷെ അന്നത്തുസം ഭയങ്കര രസാ.
നല്ല ടേസ്റ്റേളാ അതെ അവര്ണ്ടാക്ക്‌ന്ന- അടപ്രഥമൻ നല്ല ടേസ്റ്റാ. ഇനിപ്പോ കല്യാണത്തിന് വെരുന്ന സദ്യക്ക് വെരുന്ന അടപ്രഥമനാണെങ്കിലും. പാലട പായസം നല്ല ടേസ്റ്റാണ് അവര്ണ്ടാക്ക്‌ന്നത് നമ്മള്ണ്ടാക്കുന്നത് പോലേയല്ല.
അങ്ങനെ പിനിപ്പോന്നെച്ചയ്ഞയ്ഞ്ഞാ ആഘോഷങ്ങളൊക്കെ ഏഹ് കൊറച്ചുംകുടിം കോമേഴ്ഷലൈസായി എല്ലാം നമുക്ക് കിട്ടും. ഇപ്പൊ കൂട്ടാ ആ സദ്യ ഓർഡ്രൈയ്ത് കയ്ഞ്ഞാ- ആ അ ഇഞ്ഞിപ്പോ ഇപ്പ സദ്യ തിനാനോണം വെരെ കാത്ത്ക്കണ്ടാവശ്യ- ഇതൊന്നുല്ലാ നമുക്കൊന്നോട ആ ഓഡ്രയ്താ കിട്ടും ആഹ്
ന്താലൊ വീട്ട്ല് സാധനം എത്തും അപ്പൊ ഓണത്തിന് സീസൺലാണെങ്കിലോ പോവു- ഏ അധികം മുസ്ലിംസൊക്കെന്ത ചെ- യ്യാച്ചാല് അവര് ഏതെങ്കിലും റെസ്റ്റോറന്റ്ന്ന് ഓഡ്രയ്യാ അല്ലെങ്കില് റെസ്റ്റോറന്റില് പോയി കഴി- ക്കാ ഇപ്പ നമ്മള വീട്ടില്ണ്ടാക്കാണെങ്കി പോലും അത്രേം ച്ചെ ഇതൊന്നും നമ്മള്ണ്ടാക്കൂലല്ലൊ, അയ്ക്ക്ള്ള കൂട്ടാന്കളൊന്നും അത്ര തൊ കൂടുതലായിട്ടൊന്നും നമ്മള്ണ്ടാക്കൂലല്ലോ. ഒരു മൂന്നോ നാലോ ഐറ്റംസല്ലേ നമ്മള്ണ്ടാക്കു.
ഓ
അപ്പൊ അതിനേക്കാളി ആ അതെ അതെ അപ്പൊ റെസ്റ്റോറന്റിന്നൊക്കെ ഓർഡ്രെയ്യാണെന്ന്‌ണ്ടെങ്കില് നല്ല ടേസ്റ്റായിട്ട്ള്ളെ സദ്യനെ ന്നമ്ക്ക് കിട്ടും.
ആ ഹ് ഇനിയിപ്പ ജോലിക്ക് പോണോരൊക്കെയാണെങ്കി തെനെ ആ അവര് തലേ ദിവസം വന്നിട്ട് ഇതെല്ലാം. ഒരിക്കിക്കണല്ലോ കാരണം സദ്യന്നറയുമ്പോ ബാക്കി എന്തെങ്കിലും ഇതാക്കണ പോലല്ല. അലെൽ കൊ ആ ത് തലെ ദിവസം തൊടങ്ങ പണി പ്പം മ് മ് ചെലപ്പിഞ്ഞി പ്രധാനപ്പെട്ട വേറെ കറികളൊ- ക്കെ പുളിഞ്ചി അല്ലെങ്കിൽ മറ്റു സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെണ്ടാക്കി വെക്യാ അങ്ങനെ ഒരു ലോങ് പ്രോസസ്സാ പ്പൊ ങ്ങനെ വരുമ്പോ അതിന് നേരല്ലാത്തവര് പിന്നെ വാങ്ങാന്നല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ
ഇല്ലല്ല അതെ അതെ പിന്നെർഞ്ഞാൽ നമ്മുടെ നാടൻ ഭക്ഷണണ്ടാക്കാനാണ് ടൈമ് കൂടുതലും പണി കൂടുതലും ബിരിയാണി അതേപോലെ മന്തി അങ്ങനെയുള്ളതൊക്കെ ഇണ്ട ഞ്ഞല് സിമ്പിള് പരിപാടിയാണ് ആഹ് അതെ അതെ ഒറ്റ ടീമിന അങ്ങട്ട വസാനിക്കും ഇത്റിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഒക്കെ എന്താ പറയാ കഷ്ണങ്ങളാക്കാനേ നല്ല പ്രയാസാണ് കട്ടിങ്ങാണ് ഏറ്റവും വലിയ പ്രയാസം അതെ അതെ കട്ടിങ് സാമ്പാറിനുള്ള കട്ടിംങ്ങാണെങ്കിലും അവിയലിനുള്ള കട്ടിംങ്ങാണെങ്കിലും കട്ടിങ്ങണവിടെ മെയിൻ പ്രോബ്ലം
ഇനിപ്പോ സാമ്പാറിന സാമ്പാറിനരിയണ പോലെ അവിയലിന് അരിഞ്ഞാ ശരിയാവില്ല
അതെ അതെ
എല്ലാത്തിനും അയിന്റെതായ അളവും കാര്യങ്ങളുംക്ക ചെലവരൊക്കെ നല്ല വൃത്തിയിലും മറ്റേ ആഹ് നമ്മള കളിയാക്കി പറയും ഓഹ് സ്കെല് വെച്ചട്ട് മുറിച്ച പോലെണ്ട് അത്രയും വൃത്തീല് ചെയ്
അതെ അവിയലൊക്കെ കറക്റ്റ് ഒരേ അളവ് യിരിക്കും നമ്മളൊന്നും കട്ട് ചെയ്ത് അങ്ങനെ ആവുകേയില്ല നമ്മളൊക്കെ മാക്സിമം നോക്കും അങ്ങനെയൊക്കെ ചെയ്യാന്
പക്ഷെ ന്നാലും ആ ഒരു ജീ എത്തിപ്പെടാന് ഇത്തിരി കഷ്ടം
അതെ അതെ ഞാ ചെലേരുണ്ടാക്കുന്ന ഫുഡ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാ
അതെ പിന്നെ കൈപ്പുണ്യോണ അയിന് റോളുണ്ട്
അതെ അതെ
ആഹ് ആഹ്
അതല്ലാതെ കൈപ്പുണ്യല്ലാതെ നമ്മള് ഇത്ര എങ്ങനെ നന്നാക്കി വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടൂല
ആഹ് അപ്പോ ഈ കോള്വ്ടെ അവസാനിപ്പിക്കാം
ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവും
ഇല്ല നമ്മള് കട്ട് ചെയ്യണം
ആഹ് ഓക്കെ